ഹലോ
ഹലോ
ആഹ
ആഹ് കേക്കുന്നില്ലേ
ഓ കേക്കിണ്ട് കേക്കിണ്ട് എന്താ പരിപാടി
സുഖായിട്ടിരിക്ക്‌ണ്
ഉ അന്റെ സൗണ്ട് കുറവുണ്ടല്ലോ എന്തേ
നല്ലോ കൊറവുണ്ടോ
ആ
ഇപ്പള കേ
ഫോണില് നോക്ക്യോക്ക് ഒന്ന് കൂട്ടാൻ കയ്യോന്ന്
ഞാൻ കൂട്ടീനല്ലോ ഒന്നും കേക്കണില്ലേ
ക്കൂട്ടിനോ
ആ ഇപ്പളോ
എ ആ എന്താ കയ്യ്ണ്
ഞാന് ഒരു ക്ലാസ്സിന് പോണ് ണ്ട് അപ്പ അയ്ന്റെ ഡയറി എഴുതണം ഞങ്ങക്ക് എല്ലാ ദിവസ്തീ നടക്ക്‌ണ കാര്യങ്ങള്
ആ അത് ത് ഞാൻ പഠിച്ചന്നു എഴുതണ്ടിന്
ആ അങ്ങനെണ് ലേ ഞങ്ങളിത് വരെ
ദവസ ഡായി ദിവസ ഡയറിഴുതണം നോട്ട് എഴുതണോ
അ ആ അവടെന്നെ
റെക്കോർഡ് എഴുതണം ആൽബെഴുതണം
ആ ഒരുപാട് പണിണ്ട്
ആ ഇഷ്ടം പോലെ വർക്ക് പണിണ്ട് ചെയ്യാന്
ഉഫ്ത് ഒരു രം ഞമ്മള് തുടങ്ങിയ അന്ന് മുതല്ന്ന് വരെയുള്ള എഴുതിണ്ടാക്കണം നാളെ ടീച്ചർക്ക് കാണിക്കണംന്ന് പറഞ്ഞാണ്
ആ
അപ്പൊ അതിങ്ങനെ എഴുതി കൊണ്ടിരിക്ക
ടീച്ചറെങ്ങനെ സ്ട്രോങ്ങാ
ചെറുതായിട്ട് അപ്പൊ എഴുതാതെ വരരുത് ന്ന് പറഞ്ഞ് ഇല്ലില്ല ഞങ്ങള് ചായുടിച്ചിന്ന് സാൻഡവിച്ചും ചായീന്
ഉം എന്നും നല്ല കടികളൊക്കെലേ കൈക്കല്
അത് ന്നുല്ല ഇപ്പ കൊറേ ആയിലെ ങ്ങനെ കയ്ച്ചിട്ട് അധികം ബേക്കറിയണ്ടാവ അപ്പൊ ഇന്നൊരു പൂതി അങ്ങനെണ്ട്ലേ
മ്മ് മ്മ് പലേ അസുഖങ്ങളും ഈ പണ്ടില്ലോൽക്കൊന്നും അസുഖങ്ങളില്ലല്ലോ ഞമ്മളിപ്പോത്തെ ജനറേഷനെന്നും അസുഖല്ലേ
ആ അതേലേ
പല അസുഖങ്ങളുണ്ടല്ലോ
അമ്മായി എന്താ പറയണോക്ക്യ
ഏ
എല്ല വിടെ അമ്മായി എന്തോ മോനോട് സംസാരിക്കണ്ട എന്താ
പണ്ടുള്ളോൽക്കൊന്നും അസുഖങ്ങള് കുറവേനല്ലോ ഓല് ചേമ്പും ചേനിം പൂ പൂളീം ഒക്കെ തിന്നല് ഞമ്മളങ്ങനല്ല അമ്മള് ഫുള്ള് ഫാസ്റ്റ് ഫുഡും എ ഏ ഹലോ
കേക്ക്‌ണില്ലേ
ഇജയെട്ട് ആ ഇജയേട്ട അയ്ന്റെടേ കൂടെ പോണ് ണ്ടോ ആഹ ലേശം ഒന്ന് റേഞ്ച് ചില്ലോടത്തക്ക് നിക്കല്ലേ ഒരു തപ്പല ഇങ്ങനെുണ്ട് ഇതോ
ആയിക്കോട്ട ന ഇപ്പളാ
ഓ കേക്കണ്ട് പോറെേ
അപ്പൊ അങ്ങനെയാണ് പോണത്തി അപ്പ എല്ലാരും കൂടെ ഇണ്ടാകുമ്പോ ര തലേ
ഉഹ
ഹലോ
ആഹ പറയ ഞാൻ കേ
നിങ്ങളെന്താ ഒന്നും വിശേഷം പറയാത്ത
ഞാനെന്നെല്ല ഇതുവരെ അങ്ങോട്ട് പറഞ്ഞ ഫുഡിനെ കുറിച്ചൊക്കെ
വീട്ടിലുള്ളത്
വീട്ടില ആരാ ഞാനും കുട്ടികളും ഉണ്ട് ഹസ്ബൻഡ് ഇവിടെ അടുത്തരു മര ഞൻ വീട്ടിൽ പോയതാണ് രണ്ടാ ഏ
ഹസ്ബൻഡ് എവിടെ പോയി
അയിന് എവിടെ ഒരു മരണം ഇണ്ടേനയാാ വീട്ടിൽ പോയിണ്
ആഹ അവിടെ പോയതാ
ഹസ്ബൻറും പോയിണ് മോനും പോയിണ്
ആഹ
ഞാനേ ഭക്ഷണത്തിന്റെതൊക്കെ പറയ നീ ഫാസ്റ്റ് ഫുഡേ
ആഹ
ഇപ്പൊ കൂടുതലും ഫാസ്റ്റ് ഫുഡ്ല്ല എല്ലാരും കൈക്കലയും
ആഹ അത് ഇപ്പ അത് എല്ലാർക്കും പറ്റുള്ളു
ഇപ്പൊ ആദ്യ ഉ
നമ്മക്കാർക്ക് അസുഖങ്ങൾ ഇല്ലേനി ഒരു നല്ല ഫുഡ് ആയിക്കും ഞമ്മളൊന്നും ഫാസ്റ്റ് ഫുഡ്മ്മക്ക് കന്ന സകാം തൊക്കെ ഒന്ന് മാ കറ്റി വരണം ഇപ്പോഴത്തെ ജനറേഷനൊക്കെ ഒന്ന് മനസ്സിലായണ്ട് അ തീർച്ചയായിട്ടാ നോക്കാം പെടും
എന്താ ഇനി ഇപ്പം അങ്ങനെയൊക്കെ ഒരു പഴയകാലം പഴയകാലത്തി ഇല്ല ഭക്ഷണരീതിയേ ഞമ്മളെ ഭക്ഷണരീതിയായിട്ട് എത്രയും മാറ്റങ്ങൾുണ്ട്
അതെതല്ല
ഞാനോ ഏ നിക്ക് സാധാ ചോറും ചോറും തോനെ കറികളും ചോറും അഷ്ടം പല ആയി ചറ്റും കറികളില്ലേ
ഉം ഉം അ
ഉം ഞാൻ അതൊക്കെ ഇഷ്ടപ്പെടണെ ഇനി എനിക്ക് ചട്ടിച്ചോറും ഭയങ്കര ഇഷ്ട
അയിൽ എന്തൊക്കെ സംഭവ ണ്ടാവ
ആ ഇല് തന്നെണ് അതിൽ ബീഫ്ണ്ടാവും കോഴിമു ഇട്ട ഉണ്ടാവും ചെറിയ മീൻ പൊരിച്ചത്ണ്ടാവും പ പടൗപ്പേരികള് അങ്ങനെ കൊറേ ഉണ്ടാവും വിഭവങ്ങൾ കുറെേ ഉണ്ടാവയ്ൽ ഐനോട് അതെനിക്ക് ഭയങ്കര ഇഷ്ട
എനിക്ക് ഞാാന ഇതുവരെ അത് കഴിചോക്കില്ല എല്ലാരും പറഞ്ഞ കേട്ടിട്ടുണ്ട് അതൊരു പ്രാവശ്യം ഞങ്ങള് ഇതിന് പോ ആങ്ങളന്റെ കൂടെ മോനെ കാണിക്കാൻ പോയിട്ട്
ഉം
ആഹ്‌ അതൊരു ഉച്ച ടൈം ആയപ്പോ ആങ്ങളെ ഞങ്ങളെ ഇവിടെ കൊണ്ട പോയി ഫുഡ് കഴിക്കാൻ വേണ്ടി ഹോട്ടലോണ്ടോയി അവടെ എത്തി ന്നോട് കൊറെ ആങ്ങൾടെ വൈഫ് ചോയിച്ച് നിങ്ങക്ക് ചട്ടിച്ചോറ് വേണോ ചോയ്ച്ച് ഫസ്റ്റ് അതാർന്നേ പിന്നെ എനിക്ക് തോന്നി എന്നും ഞമ്മള് വെറും ചോറും കറിയല്ലേ തിന്ന്ണെ അപ്പൊ അന്നും തിന്നണ്ടന്ന് വെച്ച് ഞാൻ പറഞ്ഞു വേണ്ട എനിക്ക് ബിരിയാണി മതിയാരുന്നു അങ്ങനെ ഞങ്ങക്ക് - ബിരിയാണി എത്തി ലാസ്റ്റ് ആണ് താത്തക്കുള്ള ചട്ടി ചോറ് എത്തിയത് ചട്ടിച്ചോറ് കണ്ടതോടുകൂടി ഞങ്ങക്കായിരിക്കും ബിരിയാണി പിന്നെ വേണ്ട ഹഹഹ
ഉ
സാധാ വെറുംചോറും കൂട്ടാനും ആന് വിചാരിച്ച് ആഹ
പിന്നെ പ്പ ഞാൻ എപ്പളും ഒന്നും കഴിക്കല്ല കേട്ടോ എന്താ വെച്ചാ- മക്കളെ കൂടെ പൊറത്തൊക്കെ പോകുമ്പോ എന്നെങ്കിലും അല്ലേ ഒന്ന് പൊറത്ത് പോയിയൊക്കെ ഭക്ഷണം കഴിക്ക അന്ന് പിന്നെ നമ്മളത് പറയുമ്പോ ഓല്ക് ഇഷ്ട്ടപ്പെടൂല ഭർത്താവിനും ഉം കുട്ടികക്കോന്നും ഇഷ് യൂല അപ്പൊ ഞാൻ പിന്നെ ഓലെ ഇഷ്ടത്തിന് നിക്കും
നിങ്ങള് വീട്ടിലുണ്ടാക്കാണ്ട് പൊതിച്ചോറ്
ഉം പൊതിച്ചോർ ഞാൻ ഇണ്ടാക്കലണ്ട് എപ്പലെങ്കിലും ഒക്കെ ഉം ചട്ടിച്ചോറ് ഉണ്ടാക്കിയില്ല പൊതിച്ചോറു ഞാൻ ഉണ്ടാക്കലുണ്ട് എനിക്ക് ഇഷ്‌ -
ഇന്റെ ഉമ്മച്ചയൊക്കെ ഉണ്ടാക്കണ കാണനുണ്ട് ഞാന് ഇങ്ങനെ ഈ ആശുപത്രില് കെട- കെടപ്പിലായ രോഗികളൊക്കെ ഉണ്ടാവല്ലോ ആരും നോക്കാനി ല്ലാത്തവര് അതോണം - കൂട്ടിരിപ്പുകാർക്ക്‌ ഒക്കെ കൊടുക്കാൻ വേണ്ടിട്ടൊക്കെ
ആ മെഡിക്കൽ കോളേജിക്ക് ഫുഡ്‌ കൊടുക്കൽ ഇണ്ടായിരുന്നു ഇത്‌ പോലെ ഒക്കെ
അവിടെ ഒണ്ട്
എന്നെങ്കിലും ഒക്കെ ഇണ്ടാലിണ്ട്
ആ അതന്നെ ഇവിടെത്തെ കല്യാണം കില്ല ഇന്റെ വീട്ടിൽ ഇണ്ടാവണ്ട് എന്റെ അമ്മച്ചിയൊക്കെ ഉണ്ടാക്കണേ കാണാം ഓരെല്ലാരും ഏ കൂടുതൽ പൊതികളൊക്കെ ഏറ്റെടുത്താണ്ട് ഓരു ചെയ്യുന്ന കാണാം അപ്പൊ ഒരു രസായിട്ട് ഇങ്ങനെ തോന്നും അത് കിട്ടണ രോഗികൾക്ക് അതൊരു സഹായാണ്
ആഹ് ഏഹ് എന്തോ കോളേജില് ഒക്കെ ഇരിക്കാണ് അവർക്ക് എന്തോ ആശ്വാസമാണ്
ആഹ്
കൊറേ ദിവസൊക്കെ നിക്കുമ്പോളേ
ആ എന്നും പൊറത്ത്ന്ന് വാങ്ങി കഴിക്കില്ലല്ലോ കോളേജിൽ
ഏഹ് എത്രയോ ആള് പല രോഗം കൊണ്ട് ബുദ്ധിമുട്ടണ പോലും ഉണ്ടല്ലോ
അവക്കന്നും വസ്ത്രലാത പുറത്ത്
ഉം
സ ചെറിയ തലവേദന അങ്ങനേക്ക വരുമ്പോ അവിടക്ക് നോക്കുമ്പോ നമ്മൾ ആ സുഖംന്നുംല്ല അതാണ് വലിയ സുഖം നമ്മൾ